ഹലോ കേക്കാവോട ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ആഹ് എവിടെയാ ഇവിടെ വീട്ടിൽ തന്നെയതെ ഇവിടെ അംഗനവാടിന്ന് രണ്ടു മൂന്ന് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്റെ കാര്യക്കെ ചോദിക്കാനേ പുതിയതായിട്ട് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ
ആഹ് ആഹ്
ആഹ് പ്പം അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുവായിരുന്നു സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു
ആഹ്
കാരണം വീടൊക്കെ ഞങ്ങള് പുതിയതായിട്ട് മാറിയായിരുന്നേ
ആഹ്
ആഹ് അതിന്റയൊക്ക ഇതുകൊണ്ട് ഇതുവരെ കുഞ്ഞിനെ ചേർത്തില്ല മൂന്ന് വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പം അയങ്ങനെ ചേർക്കണന്ന് പറഞ്ഞിരിക്കുമ്പോഴ അവര് വന്ന് അന്വേഷിച്ചത് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുയാരുന്നു
ആഹ് സർക്കാർ അംഗൻവാടിയാണോ
അതെ അതെ അതെ അതെ അതെ അതെ അതെന്നെ
ആഹ് അതുകൊണ്ടാണ് വരുന്നത് വീട്ടിൽ കാരണം പിള്ളേർ കുറവാണെ അവർക്ക് ജോലി പോവ്വോല്ലോ മറ്റവരാണെങ്കിൽ പിള്ളേർ ഇഷ്ടം പോലെയാ
അതെ പ്രൈവറ്റിലൊക്കെ
ഉം പ്രൈവറ്റിലൊക്കെ ഇപ്പഴത്തെ ഇപ്പം ഗവർമെന്റ് ജോലി ഉള്ളവരു പോലും പിള്ളാരെ പ്രൈവറ്റിലേ ചേർക്കത്തുള്ളൂ സ്കൂളുകളിൽ
അങ്ങനെടാ അതെ അതെ പക്ഷെ നമുക്കൊരു സമാധാനമാ കാരണം മൂന്നര വരെ കുഞ്ഞുങ്ങൾ അവിടെ നല്ല പോലെ ഇരിക്കുവല്ലോ ന്നാലും ഇപ്പൊ ഓരോടത്തൊക്കെ നടക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ആലോയ്ക്കുമ്പോരു വെഷമാണ്
ഉം അതെ
പക്ഷെ കുഞ്ഞ് മുന്നത്തെ അംഗനവാടിയിൽ ഇരുന്ന സമയത്തൊക്കെ കൊഴപ്പൊന്നുല്ലായിരുന്നു നല്ല ടീച്ചർമാരൊക്കെയിരുന്നു നല്ല സ്നേഹണ്ടായിരുന്നു ആള് തന്നെ പറയും ആഹ് അംഗനവാടി പോട്ടെ പോണം കരയും പോവാൻ വേണ്ടിയിട്ട്
ആഹ് ആഹ് ആഹ്
ഇതെങ്ങനെയന്നറിയത്തില്ല ഇപ്പം
ആഹ് അങ്ങനല്ലേ അപ്പം ടീച്ചർമാരൊക്കെ ഇഷ്ടാണെ പിള്ളേരങ്ങ് പൊക്കോളും
അതെടാ ആദ്യമേ ആദ്യം ഒരിതുണ്ടാവല്ലോ
ആഹ് ഇണ്ടാ
സ്റ്റാർട്ടിങ്ങ് ട്രബിൾ അതെ അതെ
കരയാതൊന്നും ഇതുവരെ ആരും സ്കൂളിൽ പോയിട്ടില്ല എല്ലാം തുടക്കത്തി അങ്ങനാ പിന്നെ ഇറങ്ങുമ്പോഴും കരച്ചിലാ തുടക്കത്തിലും കരച്ചിലാ പിന്നെ ഇവർക്കൊന്നും കൂട്ടുകാരെ വിട്ടു വരാൻ പറ്റാത്ത അവസ്ഥയായിപ്പോവും
അതെ അതെ അതെ ഇവിടെ പിന്നെ ആദ്യത്തെ കൂട്ടുകാരെ പേരൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കും അവരൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും അതായിരിക്കും
ആഹ് അതെ അതെ
എടക്ക് വെഷമം പറച്ചിലൊക്കെയ.
ആഹ് അതേ ഇപ്പം നമ്മക്കാ ഒരു പ്രായത്തി കൂട്ടുകാരല്ലാതെ വേറൊന്നും ചിന്തിക്കായില്ലല്ലോ. കൂട്ടുകാര് ടീച്ചർമാര് പേരന്റ്സ് ആ ഒരിതേയുള്ളൂ അതാണവറ് ലോകം. പിന്നെ വല്ല അങ്ങ് കളിപ്പാട്ട ഉണ്ടെ അത് അവർക്കതൊക്കെയാണ് പ്രിയപ്പെട്ടത്. വ ഇച്ചിലൂട വലുതായി കഴിയുമ്പ ഇതെല്ലാം മാറും ആഹ്. അതാണ് നമ്മള്. പ ഒരു എനിക്ക്യോന്നു ഒരു അഞ്ചാം ക്ലാസ് വരെണ് സത്യതി സ്വർഗം. അത് കഴിഞ്ഞ് ഭയങ്കരെ. ഉം ഭയങ്കര പഠിക്ക്യാനുള്ള ടെൻഷൻ പിന്നങ്ങോട്ട് നീ പത്താം ക്ലാസ് വരെ. ആറാം ക്ലാസ് ആയ അപ്പ തൊടങ്ങും നീ പത്താം ക്ലാസ് എത്താറായി പഠിച്ചോളാൻ.
ഉം അതെ.
ഉം പിന്നെ പത്താം ക്ലാസ് കഴിയുമ്പം പിന്നെ ടേണിങ് പോയിന്റ് മാറും പ്ലസ് ടു ആകും.
റ്റു പിന്നങ് തലയിൽ തന്നെ ഭാരങ്ങളല്ലേ ജോലി നോക്ക്ന്ന. കാര്യങ്ങളൊക്ക.
ഉം പ്ലെ എനിക്ക്യോന്നുന്നു പഠിക്ക്ന്ന കാലത്തത്രേം കൊഴപ്പ ഇല്ല അയ്യോ പഠിത്തങ്ങോട്ട് കഴിഞ്ഞന്ന് വെച ചു അപ്പൊ തൊടങ്ങും ഉം. ജോലി ആയില്ലേ കല്യാണ ആയില്ലേ.
ഉം.
ന്നൊക്കെ പർഞ്ഞിട്ട്.
ആഹ് ആഹ് അതെ അതെ.
ഉം പ്പ മാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷവായി.
എന്റത് ഒരു നാല് അഞ്ച് വർഷായെടാ അഞ്ച് വർഷ ആവാറായി.
അ അ ആഹ് ചേട്ടൻ ഗൾഫില ലേ.
അല്ല ല്ല ഇപ്പൊ ചെന്നൈയിലാ വർക്കെയ്യ്ന്നെ. അവിടെ അവിടെ ജോലി ചെന്നൈയിലാണ് അപം. പിന്നെ ഞാന് പിന്നെവിടെ എന്റെ വീട് കൊല്ലവാ അപ്പ. വട ഞാ പറഞ്ഞല്ലോ നേർത്തെ ആഹ്പ്പം സ്കൂൾല് എനിക്ക് പോവണ്ടത് കൊണ്ട്. ജോലിക്ക് പോവണ്ടത് കൊണ്ട് ഞാനിപ്പ ഇവിടെ നിക്ക്യുന്ന.
ഓഹ് അങ്ങന ആഹ് ന്നാലും കൊഴപ്പ ഇല്ല.
എടക്ക്യൊക്ക പോയിട്ടൊക്ക വരും ആഹ് അതെ അതെ എട ആൾടെ വീട് വീട് അവിടെയാ അങ്ങ് തിരുവനന്തപുരം അപ്പം. അങ്ങ് പോയിട്ടൊക്കെ വരും അങ്ങന.
ആഹ് ശ് ശരിയാ ഈ ഇന്നലെ ഞാ നൂസി കണ്ടല്ലോ കൊല്ലത്ത്. ഏഹ് രണ്ട് ഇവരെറങ്ങി അല്ല കൂട്ട എന്തോ. ഒരേ മോഡല്ള്ള കൊല നടക്കുന്നു ന്നൊക്കെ പർഞ്ഞിട്ട്. പ്രസാനം ആഹ് കൊല്ലവുന്നാ പർഞ്ഞ. നോർത്ത് അടുത്താണല്ലോ അത്.
ആഹ് ആഹ്.
ആഹ് അപ്പ ഞാ ഇങ് ഓർത്തായിര്ന്നു അയ്നകത്ത് ഇപ്പ കൊല്ലന്ന് പർഞ്ഞ പെട്ടെന്ന് എനിക്ക്യത് ഓർമ്മ വന്ന്.
ഓഹ്.
ആഹ്.
പണ്ടൊക്കെ ഇത്രിം വാർത്തകളുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന്പ്പ വാർത്തകള് കൂടിക്കൂടി വരികയ. സത്യം പറഞ്ഞ
അതു അല്ല ആം. പ്പ വാർത്തകള് എനിക്ക് തോന്നുന്നു കൊറെയൊക്കെ കള്ളത്തരവാ.
അത് അത് സത്യവാട്ടോ അത് സത്യം പർഞ്ഞ ഒട്ടുമിക്ക ആളുകൾക്ക് അതറിയുന്നില്ല. നമ്മളീ വാർത്തകൾ കണിണ അങ്ങനെ അതേപടി വിശ്വസിക്ക്യും. പക്ഷെ അതില് ഒരു പത്തില് ചെലപ്പം ഒരാറ് ശതമാന ആയിരിക്ക്യും ചെലപ്പ ശരിയുണ്ടാവ. ബാക്കിയെല്ലാം കൂട്ടി കൂട്.
പിന്നെന്താ ഇന്നലെ ഇന്നലെ ഞാ വേറൊരു വാർത്ത കണ്ടത അതായ്ത്. ഒരു പെണ്ണ് ഒരു ചെറുക്കന്റെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചു എറണാകുളത്ത് എന്തോ ആണേ അപ്പം ഇൻസ്റ്റ കണ്ടതാ സത്യമാണോ നടത്തുന്നത് നമുക്കിപ്പോ ഇൻസ്റ്റ സത്യം ആന് പറയാൻ പറ്റില്ല പക്ഷെ ലിഫ്റ്റ് ചോദിച്ചിട്ട് ആ പെണ്ണിനെ കേറ്റിവണ്ടിയെല് ബൈക്കേല അവകേറ്റികഴിഞ്ഞിട്ട് പെണ്ണ്കൊറ്ച്ച് സ്ഥലംങ്ങൊട് കഴിഞ്ഞപ്പോഴ്ത്തേക്ക് ഈപെണ്ണ് അവന്റെപോക്കറ്റടിച്ച് ഹെ കള്ളിഎങ്ങണ്ടായ്ര്ന്നു പോക്കറ്റടിച്ചിട്ട് ഇവര് പോയ് പോക്ന്നബോക്കില് വണ്ടിനിർത്തി ഈപുള്ളി വഴക്കുണ്ടാക്കാൻതൊടങ്ങി പോക്കറ്റ്ടിച്ച്ലെ പൈസതിരിച്ച്താ ന്ന്പറഞ്ഞിട്ടിങ്ങനെ വഴക്കുണ്ടാക്കി അപ്പഴ്ത്തേക്കും നാട്ടെരെല്ലാംഓടിക്കൂടുവല്ലോ അപ്പഴ്ത്തേക്ക് ഈപെണ്ണ്പറയവാ അവനന്നെ കേറിപിടിച്ചു എന്ന്പർഞ്ഞിട്ട് അങ്ങനെമാറ്റിവിട്ടു ഇപ്പ കാറാറസൈഡ്നിക്കും സ്വാഭാവികയിട്ടും ആഹ് പെണ്ണിന്റെസൈഡേ നക്ക്ത്തുള്ളൂ അങ്ങനെഈഒരു നിയമത്തെഒരുപാട് മിസ്യൂസ്സെയ്യുന്നവരുണ്ട് എന്ന് വെച്ചാ ആനിയമം പെണ്ണുങ്ങക്ക് അനുയോജ്യവാണ്
അതെഅതെ
ആഹ് എന്ന് പ പറഞ്ഞിട്ട് ഒരുപാട് പേര് ആ ഒരിത്ചെയിന്നുണ്ട് പെണ്ണുങ്ങളെ ആണുങ്ങളെഅങ്ങ് ഇതാക്കിക്കൊണ്ട് ചെയ്യുന്നൊണ്ട്
അതാ
അവ്ടൊക്കെണ്ടോ ഇതുപോൽത്തെ സംഭവങ്ങളൊക്കെ?
ഇവിടെയോ ഇവിടെയൊന്നും നെലവില് വാർത്തകളിലില്ല ഇനിഏതെങ്കിലും നടക്കുന്നുണ്ടോ നമ്മളറിയൻ നടക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ
ആഹ് അത്ശരിയാണ്. അങ്ങനെവരൂ ചെലെസമയത്തെ
ആഹ്
ആഹ് നമ്മളറിയാത്തെ ആരിക്കും ചിൽപ്പോനമ്മ്ടെചുറ്റിനും എന്തൊക്കെയാ നടക്കുന്നെന്ന്നമുക്കറിയില്ലല്ലോ? ആഹ് അങ്ങനെരുപ്രശ്നോണ്ട്
പി ചായെക്കെകുടിച്ചോടാ?
ഇല്ല ചായഉണ്ടാക്കീലേ ഇവ്ടെആരുഇല്ല ഞാൻമാത്രുഉള്ളിപ്പം എല്ലാരുംഓരോര്ത്ത പോയേക്കുവാ ഒരാവശ്യത്തിന് വേണ്ടി പോയേകുവ
പ്പം അവരോടെവന്നിട്ട് ചായയിടാന്ന് വെച്ചു
കടികളന്തെങ്കിലുംണ്ടാക്കോവീട്ട്ല്?
ഇല്ലില്ല ഞങ്ങിവിടെപൊതുവേനാലുമണി ഇവിടെബിസ്ക്കറ്റോ അങ്ങൻത്തെ സാധനൊക്കെ ഇരിപ്പുണ്ട് എന്നാലും എന്തെങ്കിലും പോയിട്ട് വരുമ്പോ വാങ്ങീട്ട് വരും
ആണോ എടെ പുറത്തൊന്നും പോകു ഇപ്പൊ നീപൊറത്തൊന്നും പോകുന്നില്ലേ പോവാറില്ലേ?
ആഹ് ഉണ്ട്ഉണ്ട് ഞാൻ എടക്ക് ക്ലാസ്സൊക്കെ എടുക്കാൻപോവാറുണ്ട് എടക്കെഉള്ളതെ നമ്മളെവിളിക്കും അന്നേരംമാത്രം വല്ലപ്പോഴും അങ്ങനെപോത്തേഒള്ളു അല്ലാണ്ട് ഡെയിലിഒരിടത്ത്കേറിയൊന്നുല്ല ജോലിക്ക് ഭയങ്കരവേറെ ജോലിനോക്കിയാലുംഭയങ്കര വർക്ക്പ്രഷറാ
ആണോ?
ഉം അതുകൊണ്ട്പിന്നെഞാൻ നോക്കണംഇനി നല്ലത് വല്ലൊംനോക്കണം.
ആണോ? പിന്നെവേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ
വേറെ എന്ത് പറയാനാ ഇങ്ങനെക്കെ പോവ്ന്ന് താണ്ടാഞങ്ങ പൂച്ചവന്നഅടുത്തിരിപ്പൊണ്ട് ഇപ്പൊഫോണിസംസാരിക്കുന്നോണ്ടേ അവനെമൈൻഡ് ചെയ്തില്ലലോ അയിന് വന്ന്ഇരിപ്പുണ്ട്. ഉം എന്താന്ന് നോക്കാനായിട്ടേ ഉം
അതിന് ഭക്ഷണം കൊടുത്തൊ ഉച്ചക്ക്
ആഹ് കൊടുത്തു കൊടുത്തു ചോറും അതിനെ ഇന്നലെ മൊട്ട കൊടുത്തേ സാധാരണ എല്ലാ പൂച്ചേ മൊട്ട തിന്നത്തില്ലേ
ആഹ് ആഹ്
ഈ പൂച്ച തിന്നത്തില്ല
ആഹ്
ആഹ് മൊട്ട തിന്നുന്നില്ല അപ്പൊ ഞാൻ ഓർത്ത് എന്ത് പൂച്ചേ ഇത് മൊട്ട തിന്നാത്ത പൂച്ച ഞാൻ കണ്ടിട്ടില്ല
ആഹ് എങ്ങനാ കൊടുക്കുന്നെ മൊട്ട
മൊട്ട പുഴുങ്ങിയ മൊട്ട
പുഴുങ്ങിയതോ ആഹ് പീസ് പീസ് ആക്കിട്ടങ്ങനെ കൊടുക്കോ
പീസ് പീസ് ആക്കിട്ട് കൊടുത്തു അപ്പൊ ഇവൻ നോക്കി നിക്കുന്ന കണ്ടയിന് കൊടുത്തതാ അപ്പൊ ഇവൻ തിന്നുന്നില്ല അവന് മീന് മീൻ തല അങ്ങനത്തൊക്കെ ആണെങ്കി കുശാല അന്നത്തെ ദെവസം
എങ്ങനെയ ചോറ് അങ്ങനെ കൂടുതലായിട്ട് ഒക്കെ കഴിക്കുവോ അതോ നമ്മള് കഴിക്കുന്ന ഫുഡൊക്കെ എല്ലാം കഴിക്കോ
ചൊ പൂച്ചയൊ പൂച്ച കഴിക്കും ചോറും- മീനും ആഹ് അതൊക്കെ തിന്നും പക്ഷെ ഈ പച്ചക്കറി സാനങ്ങളുണ്ടല്ലോ നമ്മളെ പോലാ അത് അത് മൊട്ട ഇന്നലെ ഞാൻ നോക്കിയപ്പോ ശ്രദ്ധിച്ചത് മൊട്ട തിന്നുന്നില്ല അങ്ങനെ ഒള്ളതൊന്നും തിന്നത്തൊന്നില്ല
ഓഹ് ഓഹ്
ഉം അങ്ങനെ അല്ലാതിപ്പം മീന് എറച്ചി അതൊക്കെ തിന്നും
ആഹ്
ഉം മീൻതല അവനതൊക്കെ ഇഷ്ട്ടംന്ന് തോന്നുന്നു ഓരോ പൂച്ച- ആഹ് കൊറച്ച് ചെറു ഒരുപാട് ചെറുതല്ല ഒരു ഇച്ചിരി ആയി ഇപ്പം
ആഹ് ഒന്നേ ഉള്ളോ
ഉം ഒന്നേ ഉള്ള് ഞങ്ങക്ക് ഒന്നേ ഉള്ളൂ പിന്നെ ഇവന് ഇവടെ ഉള്ളത് കൊണ്ട് കൊറെ പൂച്ച വരും
ഓഹ്
ആഹ് അയ്യോ എന്നാ കൂട്ടുകാരാന് അറിയാവോ ഭയങ്കര കൂട്ടാ
ആഹ് ആഹ്
പിന്നെ അവരെ ഓടിച്ചു വിടല എന്റെ പ്രധാന പണി ഇപ്പം എല്ല എല്ലാം കൂടെ ഭയങ്കര അലയും വിളിയായിരിക്കും
ഉം അതൊക്കെ ഒണ്ടെങ്കിലല്ലേ ഒരു ബഹളവോക്കെ ഇണ്ടാവുള്ളൂ
ബഹളം എന്ന് വെച്ചാ നമ്മൾക്ക് എ
തോണ്ട് അല്ലെ കുട്ടികൾ
ആഹ് അതെ ഇവിടെ ബഹളത്തിനുള്ളതാ ഇത്
ആഹ് ആഹ്
എപ്പ നോക്ക് ബഹളവാ അങ്ങനെക്കെ ഒണ്ട് പിന്നെ- വേറെ എന്താ വിശേഷം
പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ കൊറ ഇച്ചിരി കഴിഞ്ഞ് വിളിക്കാം ഓക്കെടാ